ഹലോ
ഹലോ
കേക്കാമോ
ഓ കേക്കാം കേക്കാം
എന്തര് ജോലി
ഇതാ തയ്യലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ സ്റ്റിച്ചിങ്ങക്കെ കഴിഞ്ഞിട്ട്
ഓ എന്തര് തച്ചോണ്ടിരുന്നെ
ഷർട്ട് വെച്ച് നിക്കർ വെ വച്ച് ഇത്
ഏ
കുറെേയൊക്കെ തയ്ക്കാൻ ഉണ്ട് ഇന്ന് രണ്ട് ഷർട്ടും ഒരു നിക്കർ മാത്രമേ തയ്ച്ചോള്ളൂ
ഓ കടേൽ ആരിരിക്കണ്
കടേല് ആഷ്ന ഇരിയ്ക്കുന്നു
യൂണിഫോമൊക്കെ കിട്ടിയാ ഒരുപാട്
ഓ കുറെ തയ്ക്കാനുണ്ട്
ബ്ലൗസ് ഒക്കെ തച്ച് തീർന്നാ
ബ്ലൗസ് തച്ച് തീർന്നില്ല ഇനി മൂന്നെണ്ണം ഉണ്ട്
എനി ഞാ ഞാൻ ഒരു സാരി കൊണ്ട് തര അതിലെനിക്ക് ഇത് തച്ച് തരണേ ഹാഫ് സാരി പോലെ എനിക്ക് വെട്ടി തരണേ പാവാടയും ഷോളും ആയിട്ടക്കാ
ഓക്കേ ഓക്കേ
പാവാടക്ക് ഇത് മുന്താണി വെട്ടി മാറ്റിയിട്ട് അതിന്ന് ഷോളിനും പാവാടക്കും കിട്ടോ അമ്മാ
കിട്ടും കിട്ടും ആ ഷോളിന് അത് മു മുദാണിയൊക്കെ ഉള്ളതാണെങ്കിൽ കൊറച്ചൊക്കെ പോവും
ബ്ലൗസ് അമ്മ അന്ന് തച്ചതുണ്ട് മറ്റേ കപ്പ് കൈ വച്ച ബ്ലൗസിന് ബ്ലൗസേ വൈലറ്റ് കളറ്
ആ
അത് അതുണ്ട്
ഉം
പിന്നെ എന്റെൽ ഒരു പ്ലെയിൻ സാരിയും ഇരിക്കണ് ഇങ്ങനെ ഒരു റോസ് കളർ പോലത്തെ ഒരു കനകാമ്പരപ്പൂവിന്റെ ഒരു കളറ് പോലത്തെ അത് അതെനിക്ക് നിക്ക് ഫ്രോക്ക് തയ്ക്കണം
ആ
ഞാൻ വരുമ്പം ലൈനിങ് ഒക്കെ എടുത്തോണ്ട് വരാം എനിക്ക് മറ്റേ റഫുസ്ലീവ് സ്ലീവ് വെച്ചരണെ
ഓക്കെ
റഫ്ഫുസ്ലീവ് സ്ലീവ് മറ്റേ ഇങ്ങനെ ഷോൾഡർ ഇല്ലാതെ
ആ
കൈ മാത്രം ഇങ്ങനെ ഇരിക്കണത്
ഓ അതെ ഏത് സ്ലീവ്
റഫുസ്ലീവ്
അത് ഫോട്ടോ ഇട്ട് തരണേ ഇങ്ങോട്ട്
ഓ എനിക്ക് പാവാടക്ക് എത്ര മീറ്റർ തുണി വേണം
പാവാട തയ്ക്കുന്നേന് മൂന്ന് മീറ്റർ തുണി വേണം
മ്
മൂന്ന് മീറ്ററും ഒരു സാരി ചില സാരി ചിലതിന് അഞ്ച് മീറ്റർ ചെലതിന് അഞ്ചര അപ്പം നിനക്ക് മൂന്ന് മീറ്ററ് മൂന്ന് മീറ്റർ പാവാടക്ക് സ്കാട്ടിന് പോയിട്ട് പിന്നെ രണ്ടല്ലേ ഉള്ളൂ ഷോൾ ഒരു മീറ്റർ തെകയൂല്ല തെകയില്ല തെകയില്ല ഒരു മീറ്റർ ആയിട്ട് തെകയില്ല ബ്ലൗസ് തയ്ക്കുമ്പ തന്നെ ഒരു മീറ്റർ ആ
ഞൻ പൊക്കം കൊറവായോണ്ട് അപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത കിട്ടൂലേ?
ആ അങ്ങനെ ഏ മുറിക്കാതെ പാവാടക്ക് മൂന്ന് മീറ്റർ മാറ്റിയിട്ട് ബാക്കി ബ്ലൗസിന് വെട്ടിയിട്ട് അതിൽ നിന്ന് തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ അങ്ങനെ എടുത്താൽ ചെലപ്പം കിട്ടും അല്ലാതെ മുറിച്ചു മാറ്റാൻ പറ്റൂല മൂന്ന് മീറ്റർ മാറ്റിയിട്ട് ബാക്കി അതില് ചേർത്ത് ബ്ലൗസിന് വെട്ടീട്ട് ബാക്കി ബാക്കി ഷോൾനും എടുക്കണം.
ഓ അമ്മ അന്ന് കല്യാണത്തിന് കെട്ടിനുടുക്കാ എടുത്തില്ലേ സാരി ഒരു പച്ചയും ചുവപ്പ് കളർ ബോർഡറുംള്ള പോത്തീസിന്ന് ആ സാ ആ അതേപോലത്തെ സെയിം സാരിയല്ലേ അമ്മാമ്മയ്ക്കും കെട്ടിനുണ്ടായിരുന്നത്.
ഓ അതാ
ഓ അതിന്റെ അമ്മ അമ്മ എടുത്തതിന്റെ കളർ വ്യത്യാസമാണ് അമ്മാമ്മ എടുത്തത് അത് എത്ര മീറ്റർന്നാണ് ഞാൻ ചോദിച്ചത് ആ സാരി എത്ര മീറ്റർ? ർ കാണൂന്ന് നല്ല നീളം പൊക്ക അഞ്ചരേ അപ്പ മറ്റേ ഈ പട്ടു പാവാട പോലെ പ്ലീറ്റ് എടുത്ത് തയ്ക്കണ പാവാടയാണോ അമ്മ പറഞ്ഞ മൂന്ന് മീറ്റർ വേണോന്ന്
ആ എല്ലാ പാവാടക്ക ക്കും അതേപോലെ മൂന്ന് മീറ്റ ആ വിടല്ലല്ലേ ആ മോ
ഓ പറ്റ പട്ടു പാവാടരെ മോഡല് പ്ലീറ്റ് എടുത്ത തയ്ക്കണ
ആ ആ അത് തന്നെ മൂന്ന് മീറ്റർ വേണം എങ്കിലും ലീട് ഫനി ആയിട്ടൊള്ളു അതിന്റെ ഭംഗി കുറഞ്ഞു പോവും നല്ല ഫ്ലീറ്റ് കിട്ടും മൂന്ന് മീറ്റർ പിന്നെ അഞ്ചര മീറ്റർ ആണെങ്കി
ആഹ് അന്ന് ഞാൻ ഫ്ലിപ്പ്കാർട്ടിന്ന് ഒരു തുണി എടുത്തില്ലേ ദാവണിടെ അത് അപ്പൊ എത്ര മീറ്റർ ഉണ്ടായിരുന്നു?
ആ അത് നല്ല വീതി നീളം ഉണ്ടായിരുന്നു ആ നല്ല വീതി ഉണ്ടായിരുന്നു ഉം
ആ അനി അപ്പഴേ എനിക്ക് പാവാടക്ക് അത് സാരി ഭയങ്കര ഉം വീതി വീതി വീതി ഒരുപാട് വീതി കൂടുതൽ അപ്പൊ എനിക്ക് ഒരു പകുതി വെട്ടിക്കളയേണ്ടി വര ആ പട്ടിന്റെ ആ പട്ട് എപ്പോഴും ഷോളില് ചേർത്ത് അടിക്കാൻ പറ്റുവല്ല
ആ അങ്ങനെ അടിക്കാൻ പറ്റും
ആ മറ്റ ഇങ്ങനെ മറ്റേ ബോർഡർ വഴിക്കൂല്ലേ ഭംഗിക്ക് ബോർഡർ വഴിക്കും പോലെ വയ്ക്കാൻ പറ്റുവല്ലോ
ഓ ഭാംഗിക്ക് വേണ്ടിയൊക്കെ വയ്ക്കാം
ഓ പക്ഷെ അതെങ്ങനെ അതില് ജോയിന്റ് ചെയ്ത് തച്ചി വെക്കും
അത് അപ്പഴെങ്ങന അതിൻ്റെള്ള സൗകര്യങ്ങൾ നോ നോക്കിയിട്ടേ പറ്റുള്ളൂ വെട്ടിക്കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ അതെങ്ങനെ വരും
ഈ പട്ട് അതിലോട്ട് ജോ പട്ട് ജോയിന്റ് ചെയ്ത് അതിലോട്ട് അടിക്കുമ്പഴേ അടിലാ തയ്യൽന്റെ ആ ഫാനം കാണൂല്ലേ ആ ഇത് താരിര് ആ തുമ്പ് മറ്റേ തയ്യൽ തുമ്പ് വരണത് കാണാൻ പറ്റൂലേ അട്
ഇല്ല അത് കവറെയിക്കണം ആങ് ആങ് അത് തയ്യൽ തും കാണൂല്ലാ മടക്കിങ്ങ് അടിച്ച മതി.
ആഹ് അമ്മ വെട്ടി തന്ന ഫ്രോക്ക് ഞയിട്ടി ഞാൻ തച്ചി.
ആ കൊള്ളാമോ?
ഓ ആ ഞാൻ ഫോട്ടോ ഇട്ടു തരാ.
ആ ഫോട്ടോ ഇട്ട് തരണേ. അപ്പൊ ഇന്നി അതേപോലെയൊക്കെ ഒന്ന് കച് പാടി ഞാൻ പഠിപ്പിച്ചു എരാ
ഓ എനിക്ക് പക്ഷേ വള്ളിക്കി വള്ളിക്കി നീളംകൂടി പൊ എനിക്ക് വള്ളിടെ നീളൊന്നും അറിഞ്ഞൂടാ എന്റെറ കാലും കഴിഞ്ഞി നിക്ക്ന് വള്ളി
അത് ഒന്ന് ര ണ്ടൊക്ക തൻചൊക്കെ വരമ്പോഴി ഏ നല്ല ഒ കൊറേക്കെ മക്ക് തനിയെ മനസിലാക്കാൻ പറ്റും അപ്പോഴ് നമുക്ക് ന്നെ തനിയെ ചെയ്യാൻ പറ്റും അത്ര നീള ആദ്യം തെറ്റ് എന്നെ പഠിക്കണഎല്ലാരും തെറ്റിലൂടെ തന്നെ ശെരി മനസ്സിലാക്കണ അത് കഴിയുമ്പോഴ് നമുക്ക് സ്വന്തായിട്ട് തച്ചെടുക്കാൻ പറ്റും സ്വയ തയ് തയ്ക്കാനൊക്കെ പഠി തയ്ക്കാൻ പഠിക്കുമ്പോ സ്വന്തായിട്ട് ചെറിയ ചെറിയ ചെലവുകളൊക്കെ ചെറിയ റിയ പൈസയൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ നല്ല ഉത്സാഹം വരും. അപ്പോഴെ കയ്യിൽ ചെറിയ ചെറിയ പൈസളെക്കെ വരുമ്പം നിനക്ക് ഏ ഫേൻസിയിലൊക്കെ കേയറി ചെറിയ സ്ലൈഡ്, ബണ്ണ്, പൊട്ട്, മേക്കപ്പ് നിന്റെ ഇഷ്ടത്തിനുള്ള സാനങ്ങളൊക്കെ വാങ്ങാ, ലിഫ്റ്റിക്കി
ആ
ആ
പിന്നെ മറ്റേ കറുത്ത ബ്ലൗസ് എനിക്ക് ഇനി അതില് വർക്ക് വയ്ക്കണം. പക്ഷെ അതില് ഇപ്പം മറ്റേ യൂട്യൂബിലൊക്കെ നോക്കിയപ്പ ഇപ്പൊ എല്ലാരും അതിനകത്ത് വച്ച ഇപ്പൊ എല്ലാരും വയ്ക്കണ മുത്ത് ഇങ്ങനെ ഒരുമാരി ഉരുണ്ട് അരിമണി പോലെങ്ങനെ ഉരുണ്ട് വ എന്നിട്ട് ഇങ്ങനെ നീളത്തിന് ഇരിക്ക്ണ ഒരാളു അങ്ങനെത്തൊരു മുത്ത് വെച്ച് അങ്ങന പക്ഷെ എനിക്ക് തോന്ന്ണ് ആ അതിന് വെല കൂട വെല കൂടുതലാണൊന്ന് തോന്ന്ണ്
വെലയൊന്നും കൂടൂല്ല. ശകലം വെല കൂടിയാലും കുഴപ്പല്ല കാണാൻ ഫംഗിയുണ്ടല്ലോ ഇപ്പോഴുള്ള
മ് നാ പക്ഷെ അത് ക വെളുത്തു പെട്ടെന്ന് വെള്ക്ക്ണ മുത്താണെന്ന് തോന്നണ് കണ്ടിട്ട് പെട്ടെന്ന് വെളുക്കണമുത്തോലെ ഇരിക്കിണ്ന്ന്
അല്ല അത് അതിന്റെ ഓ എത്ര കൂടെ കൂടിയ മുത്ത്ഉണ്ടാന്ന് ചോദിച്ചാമതി
പക്ഷെ അത് ആ മുത്ത് നല്ല ഫംഗി വയ്ക്കുമ്പോ അത് അത് ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് അയിന്റെ നട്ക്ക് വേറൊരു കല്ല് വെച്ചാ ഒരു മുത്തും കൂടെ വയ്ക്കുമ്പോ നല്ല രസംണ്ട് അത്.
ആ അവ കൊറൊക്കെ നീ തച്ച് പഠി
ഓ വേറൊരു കറുത്ത ചുരിദാറില് അയില് വർക്കൊന്നും ഇല്ല്യാനു അപ്പൊ കോളറിലിങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ഒരു ഫംഗിയില്ലാതോലെ കിടക്ക്ണ് അതോണ്ട് ഞാൻ കോളറിൽ ഇങ്ങനെ സൈഡ് വഴി ഞാൻ ഇങ്ങനെ മുത്ത് വെച്ച് ഇപ്പ അത് പക്ഷെ നല്ല രസണ്ട് ഞാൻ പക്ഷെ ഫോട്ടോ അയ ച്ച് രാം മറന്നുപോയി.
ഓക്കെ ഫോട്ടോ അയച്ചുതരണേ എനിക്ക് ഓ
പാന്റ് അടിച്ച ചേട്ടന്റെ
ഇല്ല സമയം കിട്ടില്ലടി ഞാൻ ബോവൻ കേയ്സൊക്കെ അതില് കേറി ച്ചോ
ആ അതെന്തര് പറ്റിയത് ഇന്നലെ ബോവിൻ കേയ്സിന് എന്തെര് പറ്റിയത്
എന്തൊര് പറ്റിയതാണെന്ന് അറിഞ്ഞൂട ഞാ പെട്ടെന്ന് സ്പീഡില് അടിച്ചൊണ്ടിരുന്നപ്പോഴി അങ്ങനെ വന്ന് പിന്നെ എടുത്ത് ഞാൻ എടുത്തിട്ട് പിന്നെ ഷർട്ട് തച്ചു ഒത്തിരി പാടുപെട്ട് നല്ല പാടുപെട്ട് പിന്നെ ഓഫ് ആക്കി മൊത്തം ഓഫ് ആക്കി
ആഹ നൂലികയർ കുരുങ്ങിയതാണാ
ഓ നൂല്കയറിൽ കുരുങ്ങിയതന്നെ ബോവൻ കേസ് തിരിഞ്ഞ് ശകലം എന്തോ ചെറിയൊരു വളവ് തിരിഞ്ഞ് വന്ന് തിരിഞ്ഞ് വന്ന് അത് അനെ അങ്ങനെ പിന്നെ പിന്നെ തച്ചൂടാ സ്ട്രക്ക് ആയിരുന്നത് കൊണ്ട് പിന്നെ ഞാൻ പിന്നെ ശെരിയാക്കിട്ടേ തയ്ക്കാൻ പറ്റിയുള്ളു
ഓ ഇത് എനിക്ക് ഇവിടെ മിഷീനില് അത് ഞാൻ ഇങ്ങനെ ചവിട്ടമ്പഴത്തേക്കും ആ ഇത് മാത്രം ആ ചവിട്ടണ സാധനം മാത്രം കറങ്ങണം ആ മുകളിലെ ഭാഗം കറങ്ങണില്ല ആ ബെൽറ്റ് എത്ര ഇത് ആക്കിട്ടും ലൂസായി ലൂസായി പോണ് മറ്റ മറ്റേ ഡി ആർല്ലന്ന് നമ്മളല്ലാതെ ഒരു ബെൽറ്റ് വാങ്ങുവല്ല അവര് ഇട്ടിക്കണ ഒരുമാതിരിത്തെ പ്ലാസ്റ്റിക് പോലത്തെ ബെൽറ്റ് അത് കൊള്ളാമാരിക്കോ
അത് അത് വാങ്ങിച്ചിടാണോങ്കി ഇല്ലെങ്കിൽ തുണിൽ അടിച്ചിടണത് പറ്റുവെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി തുണി അത് ലാസ്റ്റ് ചെയ്യൂല പെട്ടെന്ന് പെട്ടെന്ന് മുറിഞ്ഞു മുറിഞ്ഞു പോവും
ഏ ഞാൻ പക്ഷെ തുണിയില് തുണിയിൽ അടിച്ചിട്ടിക്കുന്നതാണ് ഞാൻ ഇട്ടിക്കണത്
ആഹ അത് തുണി
തുണിയിലേ തുണിയിലുള്ളതാണ് എനിക്കിപ്പ ലൂസ് സായി പോണത്
തുണിയിലെ അത് കുറച്ച് മുറിച്ചുകളാ മുറിച്ച കളഞ്ഞിട്ട് മുറിച്ച് കളഞ്ഞി ട്ട് ആഹ അതിനൊപ്പം പിടിച്ച് അതിന്റെ കണക്കിന് പിടിച്ച് കട്ട് ചെയ്
ആഹ
കൈ കൊണ്ട് നൂലും സൂചിയ എടുത്തങ്ങ് വെയ്ക്കണം
ഓ
അല്ലെങ്കി അത് വീണ്ടും വീണ്ടും അത് ഡാമേജ് ആയിക്കൊണ്ട് വരും മുറിഞ്ഞുമുറിഞ്ഞു മുറിഞ്ഞു പോവും തുണിതന്നെ
ആഹ ആഹ ആഹ പക്ഷെ കുഞ്ഞി അതാണെന്ന് വന്ന് ഇട്ടക്കണ
ആഹ ആഹ് തുണിയ ആവുമ്പോഴ എന്തോ തുണിയ ആവുമ്പോഴാണ് ലാസ്റ്റ് ചെയ മറ്റത് ഒരുപാടൊക്കെ തയ്ക്കാ ഉണ്ടങ്കി പെട്ടെന്ന് പെട്ടെന്ന് ചീ ത്തയായി പോവും.
ഏ ഏ അവിടെ ആരും പുതിയ ബ്ലൗസ് മാ പുതിയ മോഡലില് തയ്ക്കാനൊന്നും കൊണ്ടുവരൂലല്ലേ.
അല്ല ഇല്ല അത് ചെലപ്പം അവർക്ക് അറിഞ്ഞുകൂടാ ഞാൻ തച്ച് കൊടുക്കൂന്ന്, ഇപ്പ യൂണിഫോം കൊറെ കിട്ടിയത്ള്ളൂ ഇരിക്കണോണ്ട് പിന്നെ ഞാൻ നാള അങ്ങ് ഓ തക്കാൻ പോണ് വേറെ കടേല്.
ഓ ഓഹ് എത്ര മണിക്ക് വരും, എത്ര മണിക്ക് പോവും.
പത്ത് മണിക്ക് പോകും.
സമേ വരണ സമയോ?
വരണ സമയം ചോദിച്ചില്ല, നാളെയനും ചോദിക്കാൻ.
ഏ ചോറൊക്കെ കൊണ്ടോണ്ടേ?
ഓ ചോറ് കൊണ്ടോണം.
അമ്മേടെ കൂടെ പഠിച്ചരോല്ലേ.
ഓ എന്റെ ഫ്രണ്ട്സ് തന്നെ.
ആ പിന്നെ ശരി പിന്നെ വയ്ക്കട്ട ഞാൻ.
ശരി ശരി ഓക്കെ.